ഹലോ
കേക്കുന്നുണ്ടോ
ഹലോ കേക്കുന്നില്ലല്ലോ
കേക്കുന്നുണ്ടല്ലോ എനിക്ക് കേ
ആ ആ ഇപ്പൊ എനിക്കും കേക്കുന്നുണ്ട്
ആ അ പിന്നെ എന്തുണ്ട് എന്താ വിശേഷം പിന്നെ നിങ്ങളെ നാട്ടിലെന്തുണ്ട് വിശേഷം
മ്മ് ഞങ്ങടെ നാട്ടിൽ പ്രത്യേകിചങ്ങനെ വിശേഷൊന്നുവില്ല മഴയൊക്കെയാണ് പിന്നെ ഓണൊക്കെ വരുന്നേന്റെ ത്രില്ലിലാണെല്ലാരും
ആ ത്രില്ലടിക്കാൻ ഇനീം ഓണത്തിന് ഓണത്തിന് ഇനീ മാ മാസങ്ങള് കടക്കുവല്ലിയോ
മാസങ്ങൾ എവിടുന്നാ ജൂലൈ എവിടുന്നാ രണ്ടു മാസം
രണ്ടു മാസം ലാ അടുത്ത മാസം ജൂലൈ മാസം അല്ല ആഗസ്റ്റ് ആഗസ്റ്റ് മാസം അവസാനവല്ലേ ഈ മാസം അവസാനല്ലേ ആയൊള്ള് ഇനിയും ഏ ജൂ ജൂലൈ മൊത്തം കെടക്ക്ന്ന് ആഗസ്റ്റ് മൊത്തം കിടക്ക്ന്ന്
ഞങ്ങളിവിടെ അത്തപ്പൂക്കളം ഇടുന്നതിനുള്ള ചെടികളൊക്കെ പൂ വൊകെ ഷേ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെടികൾ നടന്ന് നടുവാണ്പ്പൊ
ആ അത് ശരി നിങ്ങൾക്ക് ഒണ്ടോ കൃഷി
ആ ഞങ്ങള് ആ ഞങ്ങ് ഈ സീസ് സമയാകുമ്പ ഞങ്ങള് തൈ വാങ്ങിച്ച് നടും അല്ലെങ്കി തൈ ഇണ്ടാക്കീട്ട് നട്ട് ആ പിന്നെ ആ സമയം ആവുമ്പോഴ്ത്തേനും പൂവ്ണ്ടാക്കും എന്നിട്ട് വിക്യും അല്ല ഞങ്ങ്ക്ക് നല്ലൊരു ബിസിനസ്സാ നടക്കുന്നത്
ആ ശെരി ഉം
ഉം അതിന്റെ അതാണ് ആ ത്രില്ലെന്ന് പറഞ്ഞാല്ലേ ഇപ്പം ഏ ഒന്നര മാസം കഴിഞ്ഞല്ലേ ഒള്ളു ഐനെന്താന്നാ അല്ലങ്കി അല്ല ഈ ചെടി നടുന്നേന്റെ ഞങ്ങളെല്ലാരും കൃഷി പണിണ തൈകള് വാങ്ങിക്കുന്നേ പ്പോ പിന്നെ അതുപോലെ നമ്മ്ടെ നാട്ട
കൃഷി ഭവനിന്ന് തൈ കിട്ടൂ ല്ലേ
കൃഷിഭവനിലുണ്ട് പിന്നെ നമ്മുടെ ഇവിടൊക്കെ ഒരു അല്ലാതെ നഴ്സറികളിലും ഈ സമയത്ത് ചെടി ഇങ്ങനെ തയ്യാക്കി തൈ വിക്കുന്നതുണ്ട് അവിട്ന്ന് വാങ്ങിച്ച് നടും പിന്നെ നമ്മക്ക് നമ്മ ക്കൊള്ള തൈകളോ വിത്തൊക്കെ ഇള്ളതൊക്കെ പാകിട്ട് അങ്ങനെ തയ്യാക്കിട്ട്ണ്ട് അതും നടും പിന്നെ പല മൂന്നാ അഞ്ചാറ് സൈസ് പൂവൊക്കെ പിന്നെ കിടക്കുന്നായി
എനിക്ക് വന്നു ഈ ജമന്തി ജമന്തി പൂവാണ തോന്ന്ന്നു ഏറ്റവും കൂട്തല് ല്ലേ
ജമന്തി അല്ല ബണ്ടി ബെന്തിപൂ ആ പൂവാണ് ബെന്ഡിയാണ് കൂടുതലുമ്മക്ക് കാരണം അതന്നെ രണ്ട്, മൂന്ന് കളർല്ണ്ട് അത് രണ്ട്, മൂന്ന് കളറ്ണ്ട് പിന്നെ നമ്മുടെ വാടാർമല്ലിണ്ട് പിന്നെ വേറൊരുതരം ചെടിയുണ്ട് അതെല്ലാം അതെല്ലാങ്ങനെ ഞങ്ങൾടെവശ്യത്തിന് എടുക്കും പിന്നെ വ്യാവസായികാടിസ്ഥാനത്തില് ഓക്കെ എല്ലാം ഞങ്ങള് വിക്കും ഞങ്ങക്ക് നല്ല പൈസയാ അന്നത്തേമെ നല്ല
ഒരു കിലോയ്ക്ക് എന്താ എത്ര രൂപച്ചാ കിട്ടും അതൊ ഒരു കിലോയ്ക്കാണോ മൊത്തത്തിലാണോ
അല്ല അല്ല നോക്കല് ഞങ്ങള് പറിച്ചു വെക്കുവാ പറച്ച് കാരണം ച്ചാ നമ്മളാവിടെ കൊ കൊണ്ട്പോവും ആവശ്യക്കാര് ചെലര് പൂക്കളക്കാരും വന്ന് എടുക്കും കേട്ടോ
ഉം
പ്പ നമ്മള് ഇച്ചിരി കൊർച്ചൊക്കെ കൊട്ക്കും. എന്നാലും നമ്മളട്ത്ത് ആ ഒരുപാട് ആളുകള് വെര്ന്ന്ണ്ട് അ അവര്ക്ക് പൂക്കളേന്ന് വാങ്ങിക്കുന്നേല് ഈ വെല കൊർച്ച് നമ്മള് എട്കുന്നാ ആ കിട്ടല്ലോ അങ്ങനെ ഞങ്ങള് അന്നത്തേക്ക് ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപരെ വരെക്കെ കൊടുക്കും നല്ല ഒക്കെ അത് പൂവിന്റെ ഓരോ ഇതന്സരിച്ച ചെറിയ പൂവൊക്കാവുമ്പോ ഉം ഉം അങ്ങനൊക്കാ കൊടുക്കും പിന്നെ ഉം അതിന്റെ ഒരു ഓട്ടത്തിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളെല്ലാരും കുറെേ പേര്ണ്ട് ഞങ്ങളെ കുടുംബശ്രീ മുഖേനൊക്കെ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ട്
ആ ആ ഹാ അത് ശെരി അത് ശെരി ആഹ് കുടുംബശ്രീ മുഖേ-
ഏത്ത വാഴയൊക്കെ ഇണ്ടോ
ആ ഏത്ത വഴെക്കെണ്ട്
ന്താഴ വഴെല്ലാം വാഴയൊക്കെ കൊലച്ചോ
ഉം വാഴയൊക്കെ കൊലച്ചില്ല പൊടമൊക്കെ ആയി വരുന്നതേ ഒള്ളൂ ഓണ ഒക്കെ ആവുമ്പഴെത്തേന് എന്താണൊന്നും അറിയത്തില്ല അപ്പയത്തേന് വിള വിളയോന്നൊന്നും അറിയത്തില്ല പിന്നെക്കെ നോക്ക് ഇതിലെ വെരുവോ ആവോ ആവോ മ് ‌പോവണെങ്കിൽ മ്മക്ക് വെക്കാ
ആ ഞാൻ കൊറെ നേറ്റിട്ടുണ്ടായിരുന്നു എനിക്ക് കൊറെണ്ട് എല്ലാം കൊലച് വൽതാകുമ്പഴത്തേക്ക് ഓണം ആവുമ്പോഴത്തേക് എല്ലാം വരോ പരുവാവും
ആ ആ
ഞാനതനുസരിച്ച് ഞാനതനുസരിച്ച് നട്ടായിരുന്നേ
ആ അത് ശ്രദ്ധിച്ച് ആ അങ്ങനെ നല്ല കൃഷിക്കാരൊക്കെന്നാ അന്നത്തേക്ക് കൊല വെട്ടാൻ വേണ്ടി
ഉം എല്ലാം പുതുതായി കൊലച്ച് ഇനീയിപ്പം ഉണ്ടല്ലോ ഇനി വിളവാവണങ്കിൽ തന്നെ സമയം എടുക്കുവല്ലോ
ഹ് പിന്നെ രണ്ട് മൂന്ന് മാസക്കെ ആവും പഴുത്ത വെളയണങ്കിൽ മൂന്ന് മാസം ടുക്കും
സൈസ ആവും പൈസവും തോന്നുന്നു എല്ലാം മൊത്തം ഇതായി കൊലച്ച് എല്ലാം വളർല എല്ലാം വിതഞ്
ആ അത് ശെരി ആ ആ എയ്ടെ വിപണി കൊണ്ടുവോ
ആ വിപണി ക്കുണ്ടോ
ഉം ഇനി വില കുറവായിരിക്കത്തില്ലെ
ഇനി വെല കുറവാല്ലേ അല്ല പിന്നെ ആ അവ്ടെ നീ തന്റെ ആ തെരക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടന്ന് നോകീട്ട് വേണം
ആ ഒരു കാര്യ തോന്നിയാണ്ടെങ്കി വിപണി ലാവ് ഒന്നിച്ച് സാനം ചിലവാവും അല്ലേ പിന്നെ അല്ലാതെ മ്മള് കുറെശ കുറെയാശെയിട്ട് കഴിച്ചേണപ്പം സാധനം തീർന്നില്ലേ പിന്നല്ലേ അങ്ങനൊക്ക്ണ്ട് കാര്യങ്ങൾ പണി ണ്ടങ്കിൽ നമ്മക്ക്ക്ക് ഒന്നിച്ച് വിൽിക്കുന്നല്ലേ ലാഭം
ആ അതെ അതെ
വ്
പിന്നെ വേറെ എന്ത്ണ്ട്
പിന്നെ പിന്നെന്താ പിന്നെന്തൊക്കെയാ ഓണം ത്തിന്റെ കൃഷിയൊക്കെയാന്നേരം
ആ അതന്നെ കൃഷി എനിക്കിപ്പം ഈ എത്ര മാത്ര ഉള്ളു അല്ലാതെ മറ്റ് കൃഷിയാളുണ്ട് ഓണത്തിന് വിളവെടുക്കാൻ പരുവത്തിന് കൊല മാത്
ആചനിയൊന്നും നട്ടില്ലേ ഓണത്തിനിളക്കാൻ
ഇല്ല ഓണത്തിന് നടാനുള്ള ചേനനൊന്നും നട്ടിട്ടില്ല ഇപ്പോ കരെ കരെയില് ഉള്ളെ ഉള്ള കൃഷി കുട്ടിക്കുള്ള ചേനെ നട്ടിട്ടുള്ളൂ അതിപ്പോം നട്ടിട്ട് ഇപ്പോം ഒരു മാസം കഴിഞ്ഞതല്ലേ ള്ളൂ
ഓ അത് ശെരി പ്പം ഓണത്തിന് കളക്ക ആ വയലൊക്കെ അന്നെ ഓണത്തിനെന്നെ വോ പിൾ കിളക്കത്ത പോലെ ന താലേ നല്ല അന്നും അന്നെ നല്ല വെലല്ലേ ഓണത്തിനൊക്കെ നല്ല വെലയ ആ ച്ചേനക്കക്കെ
ത്തരം പറ്റിപ്പോയി ഞാൻ ഇപ്പോ ആലോയിക്കാ അന്ന്അത് നമ്മുക്ക് പണിക്ക് പറയ്ണ ആളും പറയാ നമക്ക് കൊറച്ച് ചേനയം കൂടെ നടാന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ അന്നാലെ നമ്മളത് കണക്കു വിചാരിച്ചില്ല
പക്ഷെ അങ്ങനെ ചെയ്യണം അടുത്ത അടുത്ത പ്രാശ്യം അങ്ങനെ ചെയ്യണം അതെ എല്ലാം കുറശെ ണ്ടെങ്കി എല്ലാ എല്ല പിന്നെ നല്ല അന്നത്തേക്ക് നല്ല മാർക്കറ്റ് അല്ലേ
ഉം
മാർക്കറ്റ് വാല്യൂ ഉയർന്ന് നിൽക്കുന്ന സമയമല്ലേ ഓണത്തിന്
ഉം
വേണ്ടേ സാധനങ്ങളെല്ലാം വേണ്ടേ ഇപ്പം തന്നെല്ല നാടൻ സാധനമൊക്കെ ആകുമ്പോൾ നമുക്ക് വിലയും കിട്ടും
ആ അതെ അതെ നാടൻ സാധനത്തിന് വില കിട്ടും
ആ പിന്നെ ഞങ്ങളും ഒത്തിരിയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങടെ പഞ്ചായത്തി ഒരു കൊറെ പേര് ചെയ്ത്ട്ട് ഇണ്ട് ഇങ്ങെനെ ഞങ്ങടെ പഞ്ചായത്തിലുള്ളവർക്കെല്ലാം ചെയ്യെണ്ട പൂവും കാര്യങ്ങളും ഞങ്ങെള് എല്ലാ ചെയ്തിരുന്നു കൊണ്ട് വെളവെട്ത്തു വെരുമ്പോ ഇഷ്ടം പോലെ അങ്ങ് ആവു ആയിരി
അപ്പം നിങ്ങളെ അപ്പം നിങ്ങെടെ ഇപ്പ വന്ന് കഴിഞ്ഞാ നമ്മെക്കും കൊറച്ച് പൂവ് കിട്ടും കിട്ടുമായിരിക്കും അല്ലോലെ?
പിന്നെന്താ
അല്ല ഫ്രീ ആയിട്ട് കിട്ടോ അതോ നമ്മെൾ കാശ് തര്ണോ?
ഫ്രീ ആയ്ട്ടെന്നോ ആ പിന്നെ അൽപ്പം വെല കൊർ വെല കൊർച്ചൊക്കെ തരാം ഫ്രീ ആയിട്ടൊക്കെ തെരാൻ പറ്റോ പിന്നെ ഓണം അല്ലേ ഉം അൽപ്പവൊക്കെ വെല കൊർച്ച് ഏഹ്. അൽപ്പവൊക്കെ ഫ്രീ ആയിട്ട് തെരാം ഇടെണ മൊത്തവും ഫ്രീ തരണോന്ന് വെച്ചാ പറ്റോ ഇല്ല കൊറച്ചൊക്കെ തെരാം കേട്ടോ പരിചെയക്കാർക്കൊക്കെ അങ്ങെനെ ഓണത്തിന് എന്തെലും ഒന്ന് കൊട്ക്കെണ്ടെ അമ്മെൾ ചെയ്യ്ന്നെ എന്താണോ അത് ഒര് ചെറിയ സമ്മാനം പോലെ
ശരി ആയിക്കോട്ടെ ഇന്നാ നോക്കെട്ടെ നിങ്ങെളെ അവ്ട്ന്ന് ഇപ്പം മ്പെയ് രൂപയുടെ അമ്പെയ് രൂപയുടെ പൂവിന് അമ്പെയ് രൂപയുടെ പൂവിന് ഇപ്പം നൂറ് രൂപ വണ്ടി
നിങ്ങള് നിങ്ങളുടെ ഏത്തക്കൊല നിങ്ങ നിങ്ങളുടെ ഏത്തക്കൊല ഇക്ക ഫ്രീ കൊടുക്കാറുണ്ടോ അന്നേരം-
ഏത്തക്കൊല ഫ്രീ കൊടുക്കുന്നപോലാന്നോ പൂവ്- ൂ പൂ അമ്പതാന്ന്ല രൂപയുടെ കാര്യല്ലേള്ള ഏത്തക്കൊല വേണമെങ്കിൽ പത്ത് അഞ്ഞൂറും അറുന്നൂറും രൂപ കൊടുക്കണ്ടേ-
ആ നിങ്ങളും കൃഷി ചെയ്യുന്നു ഞങ്ങളും കൃഷി ചെയ്യുന്നു അത് തന്നെയ നിങ്ങ
നിങ്ങക്ക് പോയി കഴിഞ്ഞാൽ ഒരു കിലോ പൂവിന് അമ്പത് രൂപയോ- അത് വരുപോ നല്ല പോട്ട ന നല്ല പോട്ട നൂറ് രൂപ
ഏത്തക്കൊല ഇപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുവോ ഒരു കൊല അവസാനം ഏറ്റവും പറഞ്ഞത് പത്തറുന്നൂറ് രൂപ വില വരും ഒരു കൊലക്ക്-
ഉം
ആ നമുക്ക് നോക്കാം എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാം-
അത് ഫ്രീ കൊടുക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നേ അല്ലേ- ആ അപ്പ പിന്നെ ഞങ്ങളും പൂ എങ്ങനെയ കൊടുക്കുന്നേ അപ്പോൾ പിന്നെ ഞങ്ങളും- പൂവ് എങ്ങനെ ഫ്രീ കൊടുക്കും ഞങ്ങളും ചതാ ഞങ്ങളൊരു ചെറിയ കിറ്റ് ഒരു ചെറിയ കിറ്റിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അല്ലാതെ ഒരാൾക്ക് വേണ്ട- അത് മൊത്തവും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ- ഓക്കെ
അങ്ങനെ ഓണത്തിന് പൂക്കളം ഒരുക്കാൻ റെഡി ആയി-
ഉം ആ
ആ ഇങ്ങനെക്കെ പറഞ്ഞാലും വന്നാ മ്മടെ ഓണം അല്ലേ പിള്ളേർക്കൊക്കെ പത്തു രൂപ കൊടുക്കണ്ടേ
ആഹ
കൃഷി ചെയ്ത് ണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മള് ഫ്രീ കൊടുക്കണം തരാ കൊഴപ്പൊന്നല്ല ഓക്കെ അപ്പൊ ഓണത്തിന് അങ്ങനെ ഫ്രീ ആയിക്കോ
ശരി ഓക്കെ ശരി എന്നാ ഓക്കെ